ഹലോ ല്ലേ എന്നെ എട് താണ് ഇവിടെ ഇങ്ങനെ ഫുഡ് പരിപാടിയാണ് ഉച്ചകേക്കില്ല രാവിലത്തെ കഴിഞ്ഞു ഇഞ്ഞി ഉച്ചക്ക് ഇല്ല ഇങ്ങനെ റെഡി ആക്കികൊണ്ട്ക്കാണ്
ആഹാ പിള്ളോരൊക്കെ ഉണ്ടോ
ആഹ് ഇന്ന് സ്കൂളില്ലല്ലോ ഒക്കെ പിള്ളോരൊക്കെ വീട്ടില്ണ്ട് ശനി ആയതൊണ്ട് ശനി ഞായറും വീട്ടിലുണ്ടാവൊല്ലോ
ആഹ് അതെ അതെ
അപ്പൊ ഒരു പണിയെടുത്താല് പോവൂല്ല മുന്നോട്ട് പോവൂല്ല അല്ലാത്ത ദിവസം വേഗം കയ്യും ഒക്കെ
അ പണി കഴിഞ്ഞില്ലാ
ഹലോ ആഹ് കേക്കുന്നുണ്ട് ഇപ്പോ
ആഹ് ആഹ് ഓക്കെ ഓക്കെ ആഹ് കേക്കാം ക്കേക്കാം ഉം പിള്ളേർക്ക് രാവിലെ സ്കൂൾ ഉണ്ടെങ്കിൽ പിന്നെ രാവിലെ പണി എല്ലാം തീരും അല്ലെങ്കി ഇങ്ങനെ കിടക്കും എല്ലാം ചെയ്യാനായിട്ട് ഉം
ഓല് പൗതിക്കന്ന് ഓല് അകത്ത്ക്കോരും അത് പിന്നെയും അഴ്ച്ചങ്ന്ന് പിന്നെയും തൊടക്കണം അതന്നെ ഒരു പണിയാണ് അറെ
സത്യവാം രാവ് സ്കൂള് ഉണ്ടെങ്കിൽ പിന്നെ രാവിലെ ചോറും കറിയും എല്ലാം ആ ക്കികഴിഞ്ഞ് വിട്ട് കെയിഞ്ഞാ പിന്നെ സാവകാശം എല്ലാം ചെയ്താമതി തുണി അലക്കാനും തൊടക്കാനും തൂ ക്കാനും വാരാനും ഒക്കെ അങ്ങ് പയ്യെ ചെയ്താമതി
സത്യാണ് അത്
ഇതാണെങ്കി നമ്മൾ ഒരു പണി ചെയതുകൊണ്ടിരിക്കുമ്പഴ്ത്തേനും അവര്‌ ഓരോന്നും ചെയ്ത് കൂട്ടി കൂട്ടി വെച്ചാേണ്ടിരിക്കും അത് തൂത്തുവാരി കെയ്യുമ്പഴ്ത്തേനും അട്ത്ത കളെ പത് നെട്ടം കൊണ്ട് വെരും ഹിറ്റിൽനെ നേരം
ഉം ഉം അതന്നെ എല്ലാ വീട്ടിലുള്ള അവസ്ഥ അതന്നേണ്
എൻട്ട് എന്റെ വീട്ടിലുള്ളോര് ചോയിക്കുന്നത് നിനക്ക് ഇവടെ എന്നാ ഇത്ര വലിയ പണീന്നാചോയിക്ക്ന്നേ ഇതാെന്നും ഒര്പണിയായിട്ട് ആർക്കാർക്കും തോന്നത്തില്ലേന്നാ ഞാൻ വിചാരിക്ക്ന്നേ
സത്യാണ് എല്ലാവെരിം വിചാരം ഇമ്മുക്കൊരു പണിയില്ലാന്നാ അഹ്
ആഹ് നമുക്കൊരു പണിയില്ലെന്നാ വിചാരം തൂത്തുവാരി അങ്ങ് ഒതുക്കി എന്തെങ്കിലും ചെയ്തോണ്ടിരി ക്യാമ്മളാപ്പ ഇത്
ആഹ്
മറ്റേത് അത് ഇട്ത്ത് തീരുമ്പഴ്ത്തേനും അട്ത്ത പണി തെരും
ആഹ് അതന്നെ എന്ത് ഞാ പറയാ ഒരു ഒയ് വ് ഇണ്ടാവുലേ അതന്നെ എൻ എന്താ ഇപ്പാെ ഹൗസ് വൈഫെല്ലേ ഓന് ഓൽക്ക്പണിഒന്നും ഇല്ല
അപ്പൊ അതെ ഹൗസ് വൈഫ്ന്ന് വിചാരിച്ച ചുമ്മാവീട്ടി ഇരിക്കിയാന്നാ എല്ലാരേം വിചാരം ഉം ഹും ഞാന്നവെ ഇത്രഇര്തായ് ആഹ് അതെ ഒര് എത്ര ചെയ്താലും ആർക്കും നമ്മളോട് ഒരു മീച്ചിഇല്ലന്നേ പണി എട്ക്ക്ന്ന ആഹ് ഇത്രം കൂട്തലാ അവര് ജോലി എല്ലാവരും പറയുന്നേ ഒഞങ്ങള് പൊറത്ത് പോയി കഷ് ട്ടപ്പെട്ട് ജോലി ഒരു കാശ് മേടിച്ച് സാനം കൊണ്ട് തെര്ന്ന് ഇല്ലേന്ന് കൊണ്ട് തന്ന് വീട്ടി ഇരുന്നാഇത് വല്ലോം ആകും ആഹ് ഇതൊക്കെ ഉണ്ടാക്കണ്ടേ അത് ഉണ്ടാക്കണെങ്കി കഷ്ടപ്പാടില്ലേ
ആഹ് പിന്നെ ഐന്റെടീല് മക്കളിം ഓലെകാര്യം ഒക്കെ ഇപ്പ അമ്മള് എന്നെല്ലെ മാനേജ് ചെയ്ത് കൊണ്ടട്ക്ക്ണേ
അതെ ഉംപഠിപ്പിക്കണം എഴ്തിപ്പിക്കണം അഹയ്ന്റെടെ ക്ക് അവറെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊട്ത്ത് വിടണം കെട്ടിയോനെ ജോലി ക്ക് വിട്ണങ്കി ആതിരും എല്ലാം ഉണ്ടാക്കി പെറ്ത്തി കൊട്ത്ത് വിടണ്ടേ ഇതൊന്നും ഒരു പണിയൊന്നില്ലേ
ഇതൊന്നും ഇപ്പ പണി എല്ലാന്നാപറയാ പണ്ട് ഇല്ലോല് പണ്ടില്ലെ ഇമ്മമാരക്കെ പറയും അമ്മായിമാരക്കെ പറയും ഐ ഇതാപ്പാെ വെല്ല്യ പണി
ഉം
ഉം അവർക്ക്ള്ള പർച്ചിലാണത് ഏയ് പണിയൊന്നുല്ല എന്താപ്പാെ ഇത്ര മറിച്ചാ മാത്രം ആഹ് എന്താപ്പ ഇത്ര ഇപ്പവെല്യ മറിക്കാന് ഓയ്ച്ചും അള്ളാ ഹൊസ്വം
എല്ലാം കെയിഞ്ഞ് ഇന്നത്തെ കാലത്ത് പിന്നെ ജോലിക്ക് പോവുന്നവരുണ്ട്
ആഹ് എത്ര പേര് ഇണ്ട്
മതെ
ഒക്കെ കയിഞ്ഞ് അവനാന്റെ വീട്ട്ത്തെ പണി കെയ്യുമ്പോത്തിനെന്നെ അവനാന് നടു നീർത്താൻ ഒയ് വില്ലാപറയും കെടക്കാനാ തോന്നാ
ഓര് ചോയിച്ച് കെയിഞ്ഞാ വീട്ടിഇരിക്ക്ന്ന ആൾക്ക് എന്തിനാ പൈസയുടെ ആവശ്യംന്നാ ചോദിച്ചത്.
ഉം ആഹ് ഒര്പത്ത്റുപ്പിയക്ക് പോലും ഞമ്മള് അവരെട്ത്ത്ന്ന് കൈ നീട്ടി വാങ്ങണ്ടേ
അതെ
അതനെയാണ് അവസ്ഥയൊക്കെ പറഞ്ഞിട്ട് പ്പോ എന്താ ചെയ്യണെ
ഉമ്മ് രാവിലെ എന്നായിരുന്നു ചോറ് കഴിക്കാനൊക്കൊയിരുന്നു കാപ്പിക്ക്.
ഇന്നിപ്പോ പുട്ടാണ്. ഇന്നിപ്പോ എളുപ്പക്കടിയാക്കി അല്ല കെയങ്ങുകൊണ്ട് കറിവെച്ച്ക്ക്ണ്.
ഒക്കെ ഉച്ചക്കെതെക്കോ?
ഉച്ചക്കത്തേക്ക് മുരിങ്ങ താളിപ്പും
മ്മ്
മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. മീൻ നന്നാക്കല് കഴിഞ്ഞിട്ടില്ല മീന്റെ പണികൂടിണ്ട്. അല്ല മൂന്ന് പേരുണ്ട്.
ആഹ് ആഹ്
മൂന്ന് പേരുണ്ട് വല്യോന് വല്യ ആള് ഏഴില് രണ്ടാമത്തോം മൂന്നാം ക്ലാസ്സില് ചെറുത അംഗലവാടി അംഗലവാടിക്കാരൻ പോയി
പോയി ആഹ ഇന്ന് ഉണ്ടല്ലോ ശനിയാഴ്ച ഉണ്ടല്ലോ
ശനിയാഴ്ച അവനുണ്ട്
ഇരുന്ന് പഠിച്ചോളൂ അതോ ട്യൂഷൻ ഒക്കെ ഉണ്ടോ
ട്യൂഷനൊന്നുല്ല അവരിരുന്ന് അവർക്ക് വേണ്ടത് അവരിരുന്ന് പഠിക്ക ട്യൂഷനൊന്നുല്ല അല്ലാത നമ്മളെ കൊണ്ടൊന്നു എല്ലാരും കൂടി ഒന്ന് ട്യൂഷന് ഏതായാലും നമ്മ എട്ട് ഒമ്പത് പത്തൊക്കെ നമ്മള് ട്യൂഷന് വിടണ്ടി വരും അപ്പൊക്കണ്ട് വീടാ വിചാരിച്ക്കാ നിങ്ങക്ക് എത്ര മക്കളാ
ഏഹ് എനിക്ക് രണ്ടു പേര്
രണ്ടു പേര് ആഹ വല്യ കുട്ടികളാണോ ചെറുതോ
അല്ലല്ല ഒരാള് ഒന്നാം ക്ലാസ്സില് ഇളയാൾക്ക് രണ്ടര വയസ്സ്
ആവു ചെറിയ മക്കള
ചെറിയ മക്കളാ അതുകൊണ്ട് നല്ല പണിയാണ് മ്മ് മ്മ്
ഒഴിവൊന്നും ഉണ്ടാവുല നമ്മക്ക് പിന്നെ ഈ ചെറിയ മക്കളും കൂടി ആവുമ്പളേ
ആഹ്
അതികന്തായിരിക്‌വേ
ആഹ് അത് തന്നെ ഒരാൾ എടുക്കുന്ന സാധനം മതി മറ്റേയാൾക്ക് അതില്ലെങ്കി പൊരിഞ്ഞ അടിയായിരിക്കും
അതെ ആഹ് അതെ
ഉം അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഒരാൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ മ- റ്റേ ആൾക്ക് അതിന്റെ പ്രശ്നം എല്ലാം തോടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പ്രശ്ന- മൈ ഇന്നലെ ആണെങ്കി വീട്ടിലിരുന്ന് ഭയങ്കര കളിയായിരുന്നു കളിച്ചച്ച് കളിച്ച് കളിച്ച് വാതിലട- ച്ച് രണ്ടു പേരും മുറിക്കകത്ത് കേറി ഇരിക്കുവ വിളിച്ചിട്ടെങ്ങും വാതിൽ തുറക്കത്തില്ല ലാസ്റ്റ് അവിടെ ഇരുന്ന സ്പ്രേക്കുപ്പി താഴെ വീണ് കുഞ്ഞതിന്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു മുറിഞ്ഞപ്പത്തേക്കും പേടിച്ചു പോയി മൂത്തോള് അന്നേരം കാറിക്കൂവി അമ്മേന്നും പറ- വാതലും തുറന്നു വന്നു വാതൽ അടച്ചിട്ട് അതിക- ന്ന് ഭയങ്കര കളിയാ കഞ്ഞിയും കറിയും വെക്കുന്നു എല്ലാണ്ടാക്കിയോ കാണിക്കുവ വാതലടക്കരുതന്ന് പറഞ്ഞാ കേക്കത്തേ ഇല്ല ആഹ് തേ പറഞ്ഞാ കേക്കില്ല. നമ്മള് പൊറ- അതെ അതെ പൊറത്തെടന്ന് കൊട്ടിയിട്ടെങ്ങും വാതില് തൊറക്കത്തില്ല.
ഇന്റെ റബ്ബേ. ങ്ങനെക്കാവ്മ്പൊ അമ്മക്ക് പേടിയാണേ.
ട്ടിക്കും നമ്മള്
മാമ്മാ
ആഹ് പറഞ്ഞാ അൻസരിക്കൊ അതുല്ലാ. ന്നെ പറഞ്ഞത് പിന്നെ മൂത്ത് മുറിഞ്ഞില്ല. ചെറ്തായിട്ട് ചില്ല് പൊട്ടി ഒന്ന് പോറിയതേ ഒള്ളായിര്ന്ന്
ആഹ് ആഹ് ആഹ് പക്ഷെ പേടി ടി ആണെ. മക്കളാണ്ന്ന് പർഞ്ഞിട്ട് കാര്യല്ല അമ്ക്ക് ഉള്ള്‌ല് എന്താ ചെയ്യ്ണത് ഒരാക്ക് എന്തേം പറ്റി കഴിഞ്ഞാ ചെറിയ ആക്ക്‌പ്പൊന്തായാലും വാതില് തൊറക്കാൻ കഴിയൂലല്ലോ.
ആഹ്. അതെ അതെ
അപ്പൊ അമ്മക്ക് പേടി തന്നെയാണ്. മ്മക്ക് മനസ്സില് അമ്മക്കൊരു-
ണ് കാണിക്കൊള്ളൂ
ആഹ് അമ്മളെ എവ്ടിം ഇരിക്കാനും താക്കാനും ഒന്നും അയക്കൂല അപ്പൊ. അമ്മക്ക് റെസ്റ്റ് ഒന്നുല്ല്യ. പറയ്ണോൽക്ക് നല്ല റെസ്റ്റാണ്. ആഹ് പറയ്ണോൽക്ക് നല്ല റെസ്റ്റാണ്. പക്ഷെ അമ്മക്ക്
ആഹ് അതെ. രാവിലെ ആ വ്മ്പഴത്തേ കഞ്ഞിയും, കറിയും വെക്ക്, ഉം കൊടും വിടല് വിട്ട് കഴിഞ്ഞഴിഞ്ഞാ വിട്ട് കഴിഞ്ഞിട്ടുള്ള പണി, തൂ ക്കല്, വാരല്, തൊടക്കല് വന്ന ഴിഞ്ഞാ വന്നേന്റെ പണിയേ ഒര് ചായ വെച്ചാ തന്നെ എത്ര പാത്രം കഴുകി വെക്കണം. ചായ ഇട്ട പത്രം, കുടിച്ച പാ ത്രം പിന്നെ സ്നാക്സ് ണ്ടെങ്കി അതിന്റെ പാത്രം, ഇത് ആര് പേർക്ക് ഓരോ പ ഒന്നത്തി കൊടുക്കാം പറ്റത്തില്ല. ഓരോരോ പാത്രം വേണ്ടേ.
ഓരോരോ പാത്രം കഴുകണ്ടേ
സത്യാണതൊക്കെ അറ്യേ. അമ്മളെ അനുഭവാണതൊ റ്യേനി. പക്ഷെന്നാ പർച്ചില്ലാർക്ക തൊന്നും ഏയ്. അവർക്ക് ജോലി എന്താ ആഹ് തൊന്നും പണിയല്ല. വേറെള്ളെ മാത്രള്ളൂ പണി.
അതെ പൊറത്തോ വ്ന്നതും വണ്ടിയോ ടിക്കുന്നതും ജോലി ചെയ്യുന്നതും അവർക്ക് ന്നെ ജോലിയെയ്യുന്നതിന് ശമ്പളന്നെങ്കിലും കി ട്ട്ന്നുണ്ടെന്ന് വിചാരിക്കാം. അതെ
അമ്ക്കൊരു പത്ത് രൂപ പോലും ആര് തെര്ന്?
ആഹ് ഈ പണിയൊക്കെ വല്ലേട്ത്തും പോയി ചെയ്തിരുന്നെങ്കി മാസം ഒരു പത്ത്, നാല്പത് പോയി വീട്ടു പണിക്ക് പോയ കി ട്ട് ന്നെരു ഇരുപതിനായിരം രൂപയൊക്കെ ഒരു മാ
അതന്നെ. സത്യണത് പർണാതിരി അമ്മളാലോചി ച്ച് കഴിഞ്ഞാലേ
ഉം
നമ്മക്കൊര് അനുഭവാണതൊക്കെ റിയാ ഞാനെ
അതെ അതെ അതെ
ആ ഒക്കെ പർഞ്ഞ മാതിര്യാ
പിള്ളാരൊക്കെ ഇച്ചിരൂടെ വെല്തായിട്ട് വേണം എവിടെയെങ്കിലും ജോലിക്കോവൻ
ഞമ്മള് വിചാരിക്കും അമ്മക്ക് അപ്പോത്ത്ന് അമ്മക്ക് അട്ത്ത പ്രശ്നം എന്തേങ്കിലുംണ്ടാവും.
അതെ അന്നേരം എജ്ജ്‌ കൂടും പിന്നെ മടിയാവും വീട്ടിൽ ഇരുന്നിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെവരു പുറത്ത് പോകാനരു മടിയായിരിക്കും
അതന്നെ
പിന്നെ ആരും സഹായിക്കാൻ കാണില്ല അതൊക്കെ വിഷയാ ആരെങ്കിലഹെൽപ് ചെയ്യാനൊക്കെ വേണം എന്നെങ്കിലേ ഉള്ളൂ
അതന്നെ
ഉം
ഒക്കെ പറഞ്ഞാതിരി ഓരോന്ന് ആലോചിക്കുമ്പോ അതിന്റേതായ ബുദ്ധിമു എല്ലാർക്കും അവനന്റെ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ട് ഓ ഒരാക്കായിട്ടല്ല എല്ലാ ജോലി അതിന്റത ബുധിമുട്ട് നമ്മെ ജോലിക്ക് നമക്ക് വലുതാണ് അപ്പോലെ ജോ
ആഹ് ആ ആരും നമ്മളെ മനസ്സിലാ ക്കത്തില്ല അതാണ് എ
അല്ല അതന്നെ
നമ്മളെക്കൂടെ മനസ്സിലാക്കാനായി ള്ള ഇത് കാണിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ചുമ്മാ ഇങ്ങനെ ചെയ്യ ചെയ്യ ചെയ്യ എഴ രാവിലെ എഴുന്നേക്കുക കഞ്ഞീ കറിയും വയ്ക്കുക പുള്ളേരെ നോക്ക കഴപ്പിക്കുക കുളിപ്പിക്കുക ഒരുക്ക കൊണ്ടു വിടുക ഇത് തന്നെ
ഞാൻ പറയാ ഇത് ആഹ ഇത് നമ്മുക്ക് അത് മാത്ര അല്ലേ നമ്മളെ വീടിന്റെ ഉള്ളിൽ ഈ മക്കള് എന്തൊക്കെ ചെയ്തു വെക്കണ്ട് അയിന്റെ ഇടിയില്.
അതെ.
അത് ചിന്തിക്കണില്ല ആരും ഈ ഒരു അകം തുടച്ചു കഴിഞ്ഞാല് നമ്മളത് വൃ വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ വൃത്തിൽ അവിടെ നിക്കണില്ലല്ലോ അത്. നമ്മളെ മക്കള് കുഞ്ഞു മക്കളായതുകൊണ്ട് ആ മ മക്കള് നമ്മളതൊക്കെ വലിച്ചുവരിടല്ലേ അതുപോലും. ഈ പറഞ്ഞ അമ്മമാർ ആരും ശ്രദ്ധിക്കണില്ലല്ലോ കാരണം അവരൊക്കെണ്ടാവും പക്ഷെ. ആര് ശ്രദ്ധിക്കണ അതൊക്കെ നമ്മള് തന്നെ ശ്രദ്ധിക്കണം എന്നാ പറിച്ചില്ലോ.
അത് അവര് ഇവരെല്ലാവരും കാണുമ്പോം നമ്മെ കുറ്റങ്ങൾ മാത്രമേ കാണുള്ളൂ. ചെയ്യുന്ന ഒന്നും കാണത്തില്ല ചെയ്യാത്തത് മാത്രേ കാണുഉള്ളൂ. അതൊക്കെ കേക്കുമ്പോഴ ആരിശം വരുന്നത്.
അതന്നെ ചെയ്യാത്തത് മാത്രേ അവര് കാണുള്ളൂ ചെയ്യണത് ഒന്നും ആരും കാ
ആ അത് ആർക്കും സംസാരിക്കാൻ വേണ്ട ഒന്നും വേണ്ട. ചെയ്യാത്തതിന് ഭയങ്കര കുറ്റം പറച്ചിലും പറയാനാണ് ഇഷ്ടം പോലെ.
അഹ് അതെ സത്യാണ്.
മം ഉ ചെലാൽ സമയത്താണ്ട് ആരിശം വരും എല്ലാം കൂടെ എടുത്ത് പറഞ്ഞിട്ട് പോവാ തോന്നും.
അതന്നെ പിന്നെ ഈ മക്കളെ ചെലപ്പോ. ചെലെ പ്പം വിചാരിച്ചും നമ്മളെ മക്കള് ഇതായിരുന്നല്ലോ.
ആഹ് ഓക്കെ ഓക്കെ എന്നാ ഞാൻ വിളി
ആഹ് ഇന്നാ ആയിക്കോട്ടെ എന്നാ ശരിട്ടോ.
ശെരി ശെരി.